ഹലോ ആ കേക്കുന്ന് എന്തെടുക് എന്ന
ഞാൻ വീട്ടിലുണ്ട് നീ എവിടാ തിരക്കാന്നോ
അല്ല ഞാനിപ്പോ വീട്ടിലുണ്ട്
ആഹ തിരക്കൊക്കെ കഴിഞ്ഞോ
തിരക്ക് നടക്കുന്ന് ആഹ പിന്ന എന്തൊക്കെയൊണ്ട് വിശേഷം
ഓ വിശേഷന്ന്പറയാൻ ഒന്നു ഇല്ല എന്നത്തേ പോലൊക്കെ
പഠിച്ച എന്തിനാന്ന് മനസ്സിലായിക്കാണു എന്ന് വിശ്വസിക്കുന്നു
എന്താ എന്താ കാര്യം പറ
ആഹ് ചേച്ചിടെ കല്യാണം പറയാൻ വിളിച്ചതാടി
ഓ നീ ഫോണിൽ കൂടെ ഒതുക്കി തീർക്കുവാങ്ങോ
ആഹ ആ എനിക്ക് വരണോന്നൊക്കെ ഉണ്ട് എന്റെ സാഹചര്യമാണെന്ന് എന്നെ അനു ചോദിക്കാത്തത്
ഉം എല്ലാരെയൊക്കെ വിളിച്ചോ
ഇല്ലടാ വിളിച്ച് തുടങ്ങുന്നതേ ഉള്ള് ഇപ്പൊ ഡ്രസ്എടുപ്പൊക്കെ കഴിഞ്ഞ് സ്വർണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇരുന്നതേ ഉള്ളു വന്ന്
എടുത്തോ എല്ലാം
ആഹ എല്ലാം എടുത്ത് സ്വർണം പിന്നെ അറിയാല്ലോസ്വർണത്തിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആഗ്രഹം വലിയ വലിയസധനങ്ങളൊക്കെ പക്ഷെ വില കാണുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുതു നോക്കി എടുത്തോണ്ട് ഇങ്ങ് പോരും
ഇപ്പൊ ചെറുതായിട്ട് നടക്കുന്നതാ രാജാക്കന്മാര് അത്രക്കല്ലേ വില
ഓ ആന്ന് എന്നാലും നമ്മുക്ക് നമുക്കായിട്ടാ നമ്മള് നാട്ടുകാരുടെ മുന്നിലേ
ആ ഒരു ഈ ഒരു ചിന്തയാണ് തെ ഈനാട്ടുകാാര മുമ്പിൽ എന്ത് പറ്റും എന്നുള്ളത് തെറ്റാണ് നിങ്ങള് നിങ്ങടെ കാര്യം നോക്കു ആദ് നാട്ടുകാരുടെ കാര്യം എന്തിനാ നോക്കുന്നെ
ഓ അത് മാത്രല്ല നാട്ടുകാർ പറഞ്ഞോണ്ട് നടക്കത്തിലേആ ഒന്നും കൊടുത്തി ത്തില്ല കെട്ടിച്ചു വീട്ടില ഒന്നും ബാധ്യത ഒഴിച്ച് എന്നുള്ളൊര് ഇത് വരത്തില്ല എന്നാലും നമ്മക്ക് ഇച്ചിരി ഒരു പത്ത് പവനേ ഉള്ളെങ്കിലും അത് ഇച്ചിരി പൊലി കാണിക്കുന്നേ നമുക്ക് തോന്നും നമ്മള് ചെയ്തു പോന്നേ കാരണം ആ വീട്ട് നാളെ കാലത്ത് ആ വീട്ടിൽ ആ ചേച്ചിക്ക് ചെന്ന് കയറിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ.
ആഹ് എല്ലാരും ഇങ്ങനെ ചെയ്യുന്നതാ പക്ഷേ പ്രശ്നം കിട്ടുന്നവർക്ക് വീണ്ടും വീണ്ടും ആർത്തിയായിക്കൊണ്ടേ ഇരിക്കുവാ.
ആന്നാ ന്ന് ആന് പിന്നെ സ് സ്വർണ്ണവൊക്കെ എടുക്കാനായിട്ട് പിന്നെ എല്ലാരും ണ്ടായ്ര്ന്നു അവരടെ വീട്ടാരൊക്കെ ഉണ്ട ന്നു അഷ്‌ത്തിന് വേണ്ടേ എടുക്കാൻ പിന്നെ അവസാനം നാളെ കാലത്ത് അടിയാവര്തല്ലോ രും വന്നിരുന്നായ്രുന്നു അത്യാവശ്യം എല്ലാരോന്ന് ഭയ്ങ്കരെ ല്ലല്ലോ ഒരു കല്യാ ഒര് വടെ ജ്വലറീക്ക് കേറാൻ പറ്റുന്ന അങ്ങനെ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെയാണെങ്കി അത് ഞാൻ ന് എല്ലാരിം നോക്കി
ആന്നോ ആ അങ്ങനെ ഞങ്ങളെല്ലാരും ആണെങ്കി നോക്കിയൊക്കെ ചെയ്ത് എല്ലാര്ക്കുനി പരാതിയീര്ന്ന് നിക്കാതെ ആഹ അത ഇനി എന്തൊക്കെ നമ്മള ചെയ്യ് പരാതിയാണ് എന്തെങ്കിൽനുവൊക്കെ ഒക്കെ നമ്മള് എല്ലാ പഴുതും അടച്ചാ ചെയ്യുന്നേ എന്നാലും അവര് എതിലെക്കൂടിയെങ്കിലും ഒക്കെ കണ്ട് പിടിക്കും
അവരെ നമുക്ക് ഒരിക്കലും തൃപ്‌തിപ്പ് പ്പെടുത്താൻ പറ്റില്ല
ഇല്ല അന്നനോ ഡ്രസ് ച്ചിനൊക്കെ കയ് എട്ത്ത് അതോ നമ്മക്ക് മാത്രഎട്ത്താ മത്യോ പിന്നെ ബെന്ധുക്കൊക്കെല്ലാർക്കും എട്ക്കണ്ടേ ഒരു കൂട്ടർക്ക് എട്ത്തില്ലെങ്കി പിന്നെ അത് അതിനേ കാടട്ടിം പരാതിയ
ഉം എന്തായാലും കൊള്ളാം
പിന്നെ ബഹളത്തോട് ബഹള കല്യാണന്ന് പറയുമ്പഴേ ന മ്മള് എല്ലാടെ നമ്മള് വിചാരിക് ക്കു വിളിച്ചു ചെല്ലും നമ്മള്
ഉം സ്വന്തായിട്ട് നടത്തമ്പഴേ ൻസ്സിലാവു
കല്യാണ ചെലവ് ന്ന്ന്നെ അറിയാല്ലേ എൻ ദോരം വരുന്നു പിന്നെ ഇങ്ങനെള്ള ധിക ചെലവും പിന്നീട് പിന്നെ അവര് ക്ക്‌ മറ്റേവർക്ക് ചെ ആഹ് ക് കെട്ടാം പോണെ ചേട്ടന്റെ വീട്ടുആർക്ക് ഹൽദി അത് ഇതെല്ലാം നടത്തണംന്ന്
ഇതൊക്കെ ഉണ്ടോ
പിന്നെ അവര് പറയുമ്പോ ഇങ്ങനെ നടത്താതിരിക്കാൻ പറ്റോ
ദ് എങ്ങനാ തലയൊന്നും പിറ്റേന്നുഒക്കെ കേട്ടോ ന്നോ
ആഹ രണ്ടു ദിവസം മുന്നി എല്ലാം ചെയ്യുന്നത് കല്യാണം ഇന്നാആണെങ്കി പിന്നെ റിസർ ക്ഷേ അയാളുടെ മുന്നിയാ കേട്ടോ ഞാൻ നിന വാസവ ഇട്ടിരിക്ക ആ അല്ലല്ല വീട്ടിലാഡാ ഇനി വലിയ ഓ ട്ടോറിയത്തിനും കൂടെ പൈസ കൊടുക്കാന ഇരിക്ക
ആഹ സ്വർണമൊക്കെ എവിടുന്നാ വീട്ട ന്റെ അടുത്തോള കടയിൽന്നാന്നോ വാങ്ങിച്ചേ
അല്ല ഇത്ര ദൂരന്ന അത് താട്ടോ അത് ഞങ്ങളുടെ മ് മാമിക്ക് എക്ക് പരിചയമുള്ള ഒരു കടയായിരുന്നു അന്നേരം അവരുടെ ഇതില് കെയർ ഓഫിൽ പോയിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നമുക്ക് മാന്യമായിട്ട് നല്ല സ്വർണ്ണവും തരും ഇത്തിരി ഇത് റേറ്റ് ഒക്കെ കൊറച്ചും തരും അങ്ങനെ ഔട പോയത്
ഉം എല്ലാ കസിൻസും വീട്ടി വന്ന് ബ അതാണോ അതോ വന്നു തൊടങ്ങീല്ലേ
ഇല്ല ഇപ്പ ന്റെ ഡ്രസ്സിങ്ങൊക്കെ എടുത്ത കഴിഞ്ഞേല്ലേ ഉള്ളൂ ഇപ്പൊ അതിനൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ വന്നു പിന്നേ തയ്യക്കൂലിയൊക്കെ ആണല്ലേ ഒരു ബ്ലൗസ് തന്നെ തയ്ക്കാൻ കല്യാണ ബ്ലൗസ് തന്നെ തയ്ക്കാൻ പതിനയ്യായിരം രൂപയാണ് പറയുന്നത്
അയ്യോ
പിന്നെ നമ്മളെ പോലുള്ളവരെടെ ഓരോ ഡ്രസ് കാര്യങ്ങളൊക്കെ
പിന്നെ വീട്ടില് ത്തിയാക്കലൊക്കെ തുടങ്ങിയപൈന്റടി-
ആ അതെല്ലാം ഏകദേശം തീരാറാ പ്ര അതൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നേരിട്ട് എല്ലാം നടക്കുന്നുണ്ട് നമ്മടെ ഇപ്പ നമ്മളായിട്ട് നേരിട്ട് കണക്ട് ആവാത്ത വേണ്ടാത്ത കാര്യങ്ങളെ - ക്കെ നേരത്തെ തുടങ്ങി
ആഹ്
കല്യാണം പറച്ചില് ഏകദേശൊക്കെ ഒരുവിധായി വരുന്ന ഇവിടെന്നു അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ദൂരം ഉള്ളടത്തൊക്കെ പറഞ്ഞു വന്നു അടുത്താകുമ്പോൾ പെട്ടെന്ന് പോയി പറഞ്ഞാലുവേ
അതും ആൾക്കാർക്ക് പരാതിയ ബന്ധുക്കൾ മാത്രല്ല നാട്ട്കാരും പരാതിപ്പെട്ടോണ്ടിരിക്കും
ആ അത് പിന്നെ രണ്ട ഒരാഴ്ച രണ്ട് മൂന്നാലാഴ്ച മുന്നേ പോയി അങ്ങ് പറയും
ഉം
അപ്പം ബന്ധുക്കളെ പിന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഒക്കത്തില്ല ആർക്കും
ആ അതോരത്തില്ല
നമ്മളിപ്പം ഇതിനെല്ലെ വേ എന്തെങ്കിലും വിളിക്കാന വിളിക്കുന്നെങ്കിൽ പോലും കല്യാണത്തിനാന്നും പറഞ്ഞ അവരാരും ഫോൺ എടുക്കത്തേ ഇല്ല എന്നാ ഈ വ്യക്തികളൊക്ക്- ഒക്കെ നമ്മടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുല്ല ഫോണികൂടെ വിളിച്ചു പറയുന്നത്.
പിന്നെ എന്ത പറയാൻ പോന്നേ നിങ്ങക്ക് വേറെ പണിയൊന്നുല്ലേ
നമ്മള് വിചാരിക്ക എന്ത് ന്തിനാ വെറുതെ നമ്മൾ വിചാരിക്കി ആ അവര്ക്ക് പറ്റാത്തന്റെ പേരിലാന്ന്
മ്
ആ അന്നേരം അവര് നമ്മള് ചെയ്യും നമ്മള് ചെയ്യും നാണ ക്കേടാ ഫോണിക്കൂടെ വിളിച്ച് പറഞ്ഞിട്ട് പോലും ചെന്നില്ലേ നാണ പക്ഷെ അവർക്കൊന്നും ആ നാണോം മാനോം
മ് അത് നമ്മള് എന്നും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അവരിങ്ങനെ ചെയ്തൊണ്ടിരിക്കും
ഉം അങ്ങനെ എല്ലാം എടുത്ത് ഇനീപ്പൊ തയ്യൽന് തയ്ക്കാൻ കൊടുത്ത് ചോദിച്ചതാരാ രണ്ടുമൂന്നേട്ത്ത് ചോദിച്ചിങ്ങനെ ആ ഡ്രസ്സിന്റെ ഇതിന്റെ ബ്ലൗസിന്റെ കാര്യന്നല്ലോ ഓ എല്ലാടോം പതിനായിരത്തി മേൾല പറയുന്നെ
ഉം അതിന് വർക്കൊക്കെ ചെയ്ത് വരുമ്പോ അത്രയാവും
ആ അവരെ മറ്റവരെ സംബന്ധിച്ച് ചേട്ടന്റെ വീട്ടുകാരെ സംബന്ധിച് അവർക്കെല്ലാം ആർഭാടയിട്ട് അവർക്ക് ഒന്നിനും ഒരു കുറവും വരരുതന്നുള്ള മട്ട അവർക്ക്
നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അംഗീ കഴിഞ്ഞാ ഇനീ അവര് തുടങ്ങത്തതല്ലാതെയുള്ളോ
നാന്നെങ്കി ഉപയിക്കാത്തൊരു ഇച്ചിരി നല്ല വർക്ക് അല്ലെ രണ്ട് ജുബ്ബ ഇതിപ്പോ എത്ര ബ്ലൗസും വേണോന്നറിയോ ഡ്രസ് സാരി-
നമ്മക്കല്ലേ അറിയത്തുള്ളൂ പക്ഷെ അവർക്കത് മ കാര്യമില്ലല്ലോ
ആ അതെഇവിടെ കേരളത്തിലെല്ലാം പെണ്ണുങ്ങക്കാ ചെലവെങ്കിൽ തമിഴ്നാട്ടിൽ മൊത്തം ആണുങ്ങൾക്കാന്നെങ്കിലുവേ-
ഉം
പെണ്ണുങ്ങക്ക കഴിഞ്ഞ് കഴിഞ്ഞാല്- ഒന്നും വേണ്ട ബന്ധുക്കളെ ഒന്നും കൂട്ടാതെ തന്നെ കല്യാണ പെണ്ണിന്റെ മാത്രം തന്നെ എത്ര എത്ര ലക്ഷം രൂപയാകന്ന് അറിയോ എല്ലാ ഡ്രസ്സും സ്വർണവും എല്ലാം കൂടെ
ആന്ന് ഒരു ദിവസത്തേക്കാന്നെ-
ആന്ന് ബ്യൂട്ടി പാർലറി മുപ്പ പത്തയ്യായിരം രൂപ എങ്ങാണ്ടാ പറയുന്ന പെണ്ണിന് വേണ്ടി മാത്രം കല്യാണത്തിന്റേം തലേന്നും മാത്രം പിന്നെ റിസബ്ഷൻ മറ്റേതൊന്നും പറഞ്ഞിട്ടില്ലേ ഹൽദിയുടെ ഒന്നും ഇല്ല
ആ ആ
എല്ലാം ആകെ ഒരു പൊകച്ചില ഇത് കഴിഞ്ഞ്അന്നേ ഉള്ളൂ സമാധാനം
ആ
പിന്നെ വൈകിട്ടത് ത്തെ കാര്യം പിന്നെ അവരല്ലീ വേണ്ട്യെ യാ അങ്ങനെ ന്നെ ഇച്ചിരി സമാധാനഉണ്ട്
ഉം ഹൽദിക്കൊക്കെ അവര് അവരാണോ അതോ നിങ്ങളോ
ആഹ് നമ്മളാ ചെയ്യണ്ടെ അവ ര് വരുല്ലേ
ന്നാ പിന്നെ നിങ്ങള് പറാഞ്ഞെന്താ ഇതൊന്നും വേണ്ടാന്ന്
അവര് പറയുല്ല്യോ വേ നമ നമ്മളന്റെ മേ
പൈസ നിങ്ങൾക്കല്ലേ ചിലവ് അവർക്കിരുന്ന് പറഞ്ഞാൽ മതിയല്ലോ
അതാ അവർക്ക് പറഞ്ഞാ അതി ഇപ്പ അവരുടെ അവിടെം ഗ്രാൻ്റാ വൈകുന്നേരത്തെ ബൊഫയും സെറ്റും ഒക്കെയാ നമ്മുക് ക്കൊതുന്നുല്ല കാറ്ററിംഗ് സർവീസിനോട് അതിനന്നെ എത്ര രൂപയാ രണ്ട് ലക്ഷത്തിന് പുറത്തന്ന കല്യാണത്തിന്റെന്നത്തെ ഇത് മാത്രം പറയി അവരെ സംബന്ധിച്ച് പിന്നെ അവർക്ക് പപ്പടം വേണം ബോളി വേണം പായസം രണ്ട് മൂന്ന് കൂട്ടം വേണം
വാശി പിടിക്കാനാ വരുന്ന
ആഹ് അവ അവര് ഒറ്റ മോനാട്ടോ അന്നേരം അവരുടെ ഏറ്റ ഓരോ കല്യാണേ ഉള്ളൂ അന്നേരം അവര് വിളിക്കുന്ന ആൾക്കാർക്കൊരു ഇത് വരരുത് മോശം പറയരുത് ഇല്ല എന്നിട്ട് സദ്യയിലൊന്നും എന്റെ മോ ഒരു മോന്റെ കല്യാണ ത്തിന്റെ സദ്യ കുളവായെന്ന് പറഞ്ഞാൽ അവർക്ക് നണക്കേടല്ലേ
ഉം
അതൊക്ക ഇപ്പണ്ടായിരിക്കും അവരുടെ അവർക്ക് അവർ എടെ കാര്യം നോക്കിയാ മതി പക്ഷെ നമ്മുക്ക് നമ്മടെ അവരുടെ എല്ലാരുടെേയും കാര്യം നോക്കണം അങ്ങനെ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാ ആ ആ ആ അല്ലാത്ത പ്രശ്നാണേ.
ഉം അവസ്ഥ ക മറികടന്നല്ലേ പറ്റോ.
ആഹ് ആഹാ അങ്ങനത്തെ അങ്ങനെയെങ്കിലും ആ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയ ദിവസം കഴി.... ദേവസം നീളും തോറും അടി... ദിവസം ഗ്യാപ് വന്നേണ്ട് കൂട്ടിക്കൊണ്ടേയിരിക്കും ആന്ന് എന്താ പറയാന അവര് ഓരോ ദിവസേ കഴിയന്തോരം ഡിമാൻഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും നമ്മുക്കൊട്ടത് അവരെടുത്ത് മറുത്ത് പറയാനും പറ്റത്തില്ല അവരെടുത്ത് നമ്മക്ക്... ക്കൊന്നും ത് അവസാന നിമിഷം എന്ന് അടിയുണ്ടാക്കണ്ട വേലേ
യാൻ ചേച്ചിയുടെ ലൈഫല്ലേ വലുത്
ആന്ന്‌ ആന്ന്‌ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ചില... അപ്പൊ ഒരു ഈ കല്യാണം ഇത്ര നിർച്ച്വെച്ചുകൊണ് ചെൽപ്പോ നടത്തും പിന്നെ അവളല്ലേ അവിടെ പോയി കട്ന്ന് അനുഭവിക്കണ്ടേ
ശരിയേടാ ഞാൻ എന്തായാലും നീനി എന്നെ വീട്ടിലോട്ട് വന്ന് വിളിക്കാൻ നിക്കണ്ടാ ഞാൻ വന്നോളാ
ആഹ് ഓക്കെടാ ഞാൻ എന്താല് സ് സമയം കിട്ടോന്ന് ഞാൻ ഇറങ്ങാൻ കേട്ടോ ഓ ശരി